ഹലോ ആഹ് കേക്ക്ണ്ടാ
ആഹ് കേക്കുന്നുണ്ട് ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ
ആഹ് ഉണ്ടുണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം ആഹ് ചുമ്മായിരിക്കുന്ന് ഉം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിങ്ങനെ വന്നിരുന്ന് ഫാനൊക്കെ ഇട്ടിരുന്ന് ഭയങ്കര തണുപ്പ് അങ്ങനെ ഇങ്ങനെയങ്ങിരുന്ന്
ഇപ്പൊ മയ ആണായോണ്ട് പിന്നെ ഫേനില്ലാതെ റൂമിലിരിക്കാനും കഴിയൂല തണുപ്പാണാണോ ല്ലേ
ആഹ് അതെ അതാണ് ഫാനില്ലെങ്കി ചൂടു എടുക്കും ഫാനിട്ടാ തണ്ക്കേം ചെയ്യും
ഉം പക്ഷെ ആ ഫാനിന്റെ സൗണ്ട് ഇല്ലെങ്കിലെട്ടോ ഇരിക്കാനും തോന്നൂല അല്ലെങ്കി പൊറത്തുന്ന് ഭയങ്കര സൗണ്ടായിരി
ആഹ് നമുക്ക് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ പുറത്തെല്ലാം നല്ല ഭയങ്കരായിട്ടോരോ ചെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ സൗണ്ട് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും ഫാനില്ലെങ്കിൽ നമുക്ക് എന്തോ പോലാ എപ്പഴും ആ പാന്റൊരു
ഉം എ നിങ്ങളെന്ത് എമ്മേ സ്റ്റുഡൻ്റാണോ
ആഹ് അതെയതെ
അല്ലേ ഹൗസ് വൈഫോ
അല്ല സ്റ്റുഡൻ്റാണ്
ഏന്തിനാ പഠിക്കുന്നേ
എഞ്ചിനീയറിംഗ് ഹൗസ് വൈഫാണോ ഇല്ലാ ഫസ്റ്റിയറ് കഴിഞ്ഞേയുള്ളു ഉം അയ്ശരി
ഇപ്പത്തെ പെൺപിള്ളേർക്ക് ഒരുവിധം ഭാഗ്യണ്ട് പഠിക്കാന്ള്ള ഭാഗ്യണ്ട്
അത് സത്യാട്ടോ ഉണ്ടാവട്ടെ അതെ ഇനിയിപ്പം സ്വാഭാവികായിട്ടത് ഉണ്ടാവാരിക്കും
ആഹ് ഓ വിടന്നും ചെക്കമ്മാര്ക്കിപ്പോ പെണ്ണ്ങ്‌കുട്ടികള കിട്ടാനില്ലല്ലോ എവട തപ്പിയാലും കിട്ടൂല ഓ ഒക്ക പഠിക്ക്ആണ് പഠിക്ക്ആണ് പാവം ചെക്കമ്മാര്
എൻ്റെ ആണാണാണാണ് എന്റെ ബ്രദറിനേ എൻ്റെ ബ്രദർ ന്നേ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ബാ മാട്രിമോണീലൊന്നും ഇട്ടില്ല ഞങ്ങളിങ്ങനെ ജസ് റ്റിങ്ങനെ റിലേറ്റീവ്സിൻ്റോടൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളെല്ലാരു ഇങ്ങനെ അവരോരോരുത്തരും ഓരോ റ്റത്തെ കാര്യം ഇങ്ങോട്ട് പറയുവാ ആരെങ്കിലും ഉണ്ടായ
അതെയതെ ആഹ് അ ഉം ഞാൻ ഓരോരുത്തരോട് ഞമ്മളിപ്പോ ഒരു പിന്നെ പെൺകുട്ടര്ണ്ടോ ചോയിക്കാണെന്ന്ണ്ടെങ്കില് അവര്ക്കാവശ്യുള്ളത് അവരിങ്ങോട്ട് പറയാ ഞങ്ങക്കും വാണ്ടീനീന്നിങ്ങട്ട് തിരി ച്ച് പറയാ ആഹ് ആഹ് എങ്ങനെയിങ്ങ് മാരേജൊക്കെ ഇനീ പഠിത്തം കഴിഞ്ഞിട്ടൊക്കേരിക്കുവല്ലേ ഇണ്ടാക്കാ
പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി പതിയെ എനിക്ക് തോന്നുമ്പം മതീന്ന് പറഞ്ഞിട്ടുണ്ട്
മാ ഉം പക്ഷേ ഫാമിലി ഉം ഫാമിലി കൊറച്ച് കഴിഞ്ഞാ വേണാണും ഈ പഠിത്തും വാണാണും പക്ഷേ ഞമ്മള് മാരേജ് കഴിഞ്ഞാല് ആഹ് പിന്നെ മക്കളൊന്നു ആയില്ലെങ്കി ഞമ്മക്കങ്ങനെ സിറ്റുവേഷനായിട്ടിങ്ങനെ പഠിച്ച് പോക ചെയ്യാം പിന്നെ അയിൻ്റെടേല് പിള്ളേരൊക്കെ ആവുമ്പളാണ്
പാട് ഞാനെന്തേലും ഉം ഉം ഏ അല്ല ഞാനെന്തായാലും പഠിച്ച് കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞിട്ടേ ഒള്ളൂ
അതെയതെ ഉം ഒരു കണക്കിനതും നല്ലതാണ് ഉം നമ്മക്കായിട്ടൊരേണിങ്
ഏണിങ്സ് ഉള്ളത് നല്ലതാണ് നമുക്ക് അത്ല്ല നമ്മള് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഏണിങ്സ് നമുക്ക് അത് നമുക്ക് കുറച്ച് നമ്മുടൊരിഷ്ടത്തിന്. നമുക്ക് യൂസ് ചെയ്യാലോ?
പക്ഷെ ചെല നഞമ്മളിപ്പോ മാരേജ് കയ്യയാണെന്നുണ്ടെിലും ഹസ്ബൻഡ് കുറച്ച് സപ്പോർട്ട്ള്ള ഇപ്പോ എന്താെങ്കിൽ നമ്മളൊ നമ്മളെ ഫാമിലിനികൂടി നോക്കണ ഒരു ഹസ്ബൻറ് ആണെന്നണ്ടെങ്കിലും കുഴപ്പില്ല. എനിക്കൊക്കെ പിന്നെ അങ്ങനത്തെ കാര്യത്തി ചെലർക്ക് നല്ല ഭാഗ്യ കേട്ടോ നല്ല കെയറിങ്ള്ളതായാലും ഉ ചൊ പെൺകുട്ടികൾക്കാണ് ഉം ഇപ്പൊ പഠിക്കാനൊക്കെ വിടാനൊന്നും കുഴപ്പില്ല. പക്ഷെ മക്കൾ ചെറുതായോണ്ടാണ്. ഉം അല്ലെങ്കിലൊക്കെ പോവൊക്കെ ചെയ്യാം. ആഹ് ഒരു ഒന്നര വയസ്സ് മോന് പിന്നെ ചെറുതിന് മൂന്ന്. ആഹ് ആഹ്
ഓഹ് അപ്പൊ രണ്ടുപേരും കൂടി ഇങ്ങനെ കൊറച്ച് പ്രായ വ്യത്യാസം ഉള്ള മുന് ആള് ണ്ടല്ലേ ആഹ്
മോന് പറയുമ്പം അനക്ക്ത്ര വയസായിണ്.
എനിക്കോ എനിക്കിപ്പോ ഇരുപത്.
ഓ അപ്പൊ എനിക്ക് മൂന്ന് വയസിന് മുത്ത ട്വന്റി ത്രീ.
ആഹ് ഒഹ് ഓഹ് അ അപ്പം മൂന്നാളുണ്ടല്ലേ മൂത്താളോ?
മൂത്ത ആള് രണ്ടാം ക്ലാസ്സില്.
രണ്ടാം ക്ലാസില് ഇപ്പൊ എളയത് രണ്ടും കൂടി ഒക്കെ ഭയങ്കര വഴക്കായിരിക്കുവല്ലോ?
ആഹ കൊ ആദ്യത്തിലൊക്കെ ഉമ്മ ഉണ്ടൈനി വീട്ടില് ആ ഉമ്മ വീട്ടിലിണ്ടേനി. പിന്നെ ഇപ്പംമ്മ വീട്ടിൽ അങ്ങോട്ട്ന്നെ പോയി. എപ്പോളും ഇപ്പ നമ്മളടു തോന്നും നിക്കാൻ കഴൂലല്ലോ ഉം കുഴപ്പമില്ല ഇപ്പം മോള് നഴ്സറിയില ആക്കീണ് അപ്പോ ഫ്രീ ആണ്.
ആ ആ നഴ്സറിയില ആ അപ്പൊ കൊഴപ്പമില്ല ഇരിക്കുവ നഴ്സറിൽ പോയാ.
ആ മടിയാണ് പക്ഷെ കൂട്ടത്തില് ഞങ്ങളെ ഫാമിലിന്ന് ഇങ്ങനെ അടുത്ത വിടീന്. മൂത്തചിന്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരുണ്ട്. കുട്ടികളുണ്ട് തുണക്കാരുണ്ട് ആ അപ്പ മടിയില്ല. ഉം ഉം
കുഴപ്പലല്ലേ കരയെക്കെ
ഉം ആദ്യത്തിലൊക്കെ ഇണ്ടായിന് ഇപ്പൊ ഒള്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ പോകാനൊക്കെ.
ഓഹ് അത് ശെരി അപ്പൊ പിന്നെ കുഴപ്പല്ലല്ല പിന്നീട് അതങ്ങ് സ്കൂളിലൊക്കെ പോയി. പിന്നെ ഇതങ്ങ് ആ ഒരു ട്രാക്കിലോട്ട്ങ് പോവും.
എ ഉം സാധാ ബാലവാടി ഉണ്ടല്ലോ നമ്മളെ എൽ കെ ജി, യു കെ ജി. പോണേന് മുന്നേ ഉള്ള അവിടുക്കാണ് കൊണ്ടയത് മൂന്നാം ക്ലാ മൂന്ന വയസല്ലേ ആയിട്ടുള്ളൂ.
പ്ളോ സ്കൂളോ ആഹ് ഓ അങ്ങനെ അടുത്താണോ
ആഹ് അടുത്താണ് രണ്ടും കുറച്ച് പോണം വണ്ടിമല് ആക്കി കൊടുക്കലാണ്.
വൻ അവിടെ വണ്ടിയുണ്ടോ
ആഹ് ഉണ്ട് മുത്തചിന്റെവണ്ടിണ്ട് ഓള് ആക്കി കൊടുക്കല.
ഓ അങ്ങനെ ആഹ് ആഹ് അങ്ങനെ ഉണ്ടാവല്ലേ ആ അത് പിന്നെ.
ന്നെ ഹസ്ബൻഡ് അങ്ങനെ റോഡ്മ്മക്ക് വണ്ടിയട്ട് പോവാന് വിടൂല ഞാൻ പഠിച്ചിണ് പക്ഷേ ഹസ്ബൻഡ് ന് ഒരു പേടിയാ ഈ അയിനിള്ള ആനക്ക് അതിനുള്ള ധൈര്യം ഇല്ലാന്ന് പറയും.
ആഹ് ഞാനും ഞൻ ആ ഞാനാണെങ്കി എന്താ ആദ്യം പഠി ഒക്കെന്ന്പ്പം നല്ല മഴയുടെ ഒരു സമയമായിരുന്നു. പിന്നെ ക്ലാസ്സ് തുടങ്ങി കഴിഞ്ഞ് വട്ടി ഇപ്പ ഞാൻ പഠിക്ക എടുത്ത്. പഠിക്കാ എടുത്ത അ് ഞാൻ പഠിക്കാൻ തു പഠിച്ചു വരുന്നതേ ഉള്ളൂ ഒരു രണ്ടാഴ്ചയക്കാണ്. പിന്നെ അപ്പം ഏ ന്താ രണ്ട മൂന്ന് ദിവസം കൊ വണ്ടി കപ്ലയ്ന്റ് ആയിട്ടിരുന്ന ബ ഒഒക്കെ ബാറ്ററി പനല ആയിട്ട് കംപ്ലൈന്റ് ആയിട്ട് തന്ന ഉ
അങ്ങനെ ചാർട്ടാക്കിയ ഇതാക്ക്പ ബറ്ററി ഡൗൺ ആകും
അല്ല അതെന്തോ ആദ്യം ങ്ങള് ആദ്യമേ കൊണ്ട് പണി ചെയ്ത് മാറ്റിയതായിരുന്നു എത്ര ഒരുപാട് രൂപയ്ക്ക് അത് പണിയേണ്ടി വന്നു അപ്പോ അതെന്തോ അവര് ലോക്കൽ സാധനം കണ്ട വെച്ചന്ന് പുതിയ ആൾ വന്നപ്പം പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് കംപ്ലൈന്റ് ആയതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ മെനിയന്നാണ് അത് മാറ്റി വേറൊരു സംഭവം കൂടി മാറ്റി മാറ്റിയതേ ഉള്ളൂ
ഒരുപാട് പൈസായിണ്ടാവല്ലോ വണ്ടി അയ്ന് ഒരു വട്ടം കംപ്ലൈന്റ് ആയ പിന്നെ എങ്ങനെ കംപ്ലൈന്റ് ആയോണ്ട്ക്കും നല്ലോ പൈസ പോവും ഉം
ആയിരത്തി അഞ്ഞൂറ് അത്രയൊക്കെ ആയുള്ളൂ മറ്റേ ഞങ്ങ ആദ്യം ശരിയാക്കിയത എന്റെ ഇക്കാടെ വണ്ടിയാ ബ്രെ എന്താ ഫസ്റ്റ് ഞാൻ അല്ലല്ല നോക്കുന്നുണ്ട് അപ്പം ആഹ് ഫസ്റ്റ് എന്താ ഞങ്ങളടെ വീട്ടിലെ ഫസ്റ്റ് വണ്ടിയാന്ത ക്ക ഒരു ആഹ് എന്താ പ്ലസ്റ്റുന് പ്ലസ് ടുവിന് ആ ലൈസൻസ് എത്തതിന് ശേഷം വാങ്ങിയതാ അപ്പം അത്ത്തിരി വർഷമായി. ഇപ്പൊ ഏതാണ്ട് പത്ത് വർഷയി കാണും. അപ്പം ആ അങ്ങനെ ആയപ്പോഴത്തേനും ഈ ഇത് നമ്മള് അത്ര ഓടിയ അത് ആ ഇന്നത്തെെയൊക്കെ ഗൾഫിലാ അപ്പം പോയിട്ട് വന്ന സമയത്ത് ഇതൊന്ന് റെഡിയാക്കി നമക്ക് രണ്ട് സ്കൂട്ടി ഉണ്ട്
ഇട്ട് വെച്ച വണ്ടി ആയിരിക്കൂല്ലേ
അത് അല്ല അ വാപ്പ ഉപയോഗിക്കും
ഏ വ അപ്പ ഉയോഗക്കലുണ്ടോ അപ്പം ആണെങ്കിൽ അതിന്റെ ഇടയിൽ ഓയിൽ ചേഞ്ച് ഒന്നും ചെയ്ത് ണ്ടാവില്ലോ ഇടക്കെടെ കോയിൽ ചേഞ്ച ഒക്കെ ചെയ്യണം
ഉം കറക്ടന് ചെയ്യും അത്
ഏഹ ചെയ്യറുണ്ടോ എന്ന ഒന്ന് എക്സ് എക്സ്ചേഞ്ച് ചെയ്താണ്ട് വിസ്പ വാങ്ങോളി ങ്ങൾക്ക്ഒട്ടാലോ
ആ അത് ഞങ്ങക്ക് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അതങ്ങനെ ഇപ്പം മാറിം തിരിഞ്ഞും മാറിം തിരിഞ്ഞും ഇട്ക്കും അങ്ങനെ രാ വിലെ ഒരെണ്ണം കൊണ്ടോയിട്ട് ഉച്ചെക്ക് പിന്നെ വെരുമ്പോഴ്ത്തേനും അട്ത്തെത് ഇട്ത്ത് കൊണ്ടോവും അപ്പം അവനെ എട്ത്താണ്ട് പൊക്കോണ്ട് ഇര്ന്നെ പിൻ അവെൻ ആ വാ ഒക്കെ കഴിച്ചാണ്ട് വന്ന് സമയത്തൊന്ന് റെഡി ആക്കിയായ്ര്ന്നു അപ്പ ഇട്ത്ത രണ്ട് വണ്ടിയും ര രണ്ട് വണ്ടിയും ജസ്റ്റ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മൊത്ത ത്തി റെഡി ആക്കി എന്നാ ഇരുപതിനായിരം രൂപ എങ്ങാണ്ടോ ആയി അപ്പ ഇതൊന്ന് റെഡി ആക്കി കഴിഞ്ഞ്ട്ട് വീണ്ടും അതാണ് ഈ പ്രശ്നം വന്നെത്
ആഹ് നിങ്ങെൾ അവുട്ന്ന് എവ്ട്ന്നാ സ്ഥിരായിട്ട് ഒര് മെക്കാനിക്കിനെ കാണിക്കലായിരിക്കും ലെ?
ആ ഇവിടെ ആണെങ്കിൽ ഞങ്ങ നമ്മെൾ അന്ന് കാണിച്ചെത് ഇവെടെ പുതിയെതായിട്ട് ഒരെണ്ണം തൊടങ്ങിയാര്ന്ന് അപ്പ അങ്ങനെ കാണ്ച്ചായിര് ഇപ്പം ഈ എടെക്ക് ഇപ്പം ഇക്കായെ വിളിച്ചെപ്പം പറഞ്ഞപ്പം ഇക്ക പറഞ്ഞ് അത് അവ അവെര് അവിടെ ചെയ് ത്തെ പണി അന്നേ കണ്ടപ്പം ഉടായിപ്പ് ആയിട്ട് തോന്നി
ഏഹ് ഇക്ക അപ്പം അപ്പം നാട്ടിൽ ഇല്ലാ? ഗൾഫിലാണ്
ആഹ് ഗൾഫിലാണ് ഒരു വർഷം ആയി ഇപ്പ പോയിട്ട് ലീവ് കഴിഞ്ഞ്
ആഹ് ആഹ് ഇനിയിപ്പം മേ ഉം പെണ്ണൊക്കെ ശെരി ആയാ നാട്ട്ക്ക് വെരാലോലെ എവ്ടെ സൗദിലാണോ? ദുബായിൽ ലെ
ഉം
ഉം ദുബായ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അയുടെ ചെലവ് ഉം ഉം നല്ല സാലെറി ഇണ്ടാവും പക്ഷെ അയിന് അന്സെര്
ആഹ് ചെലവോ ആന്ന് ലെ നമ്മെൾ ഇവെടെ ഒരു മുപ്പതിനായിരം വാങ്ങി ഏഹ് നമുക്ക് അത്യാവശ്യത്തിന് ചെലവാക്കാന് അല്ലെ കാണത്തൊള്ളു അതേ പോണ്ക്ക് അവ്ടെ ഇത്രേം വാങ്ങി അവ്ടെ തോനെ ഇപ്പം അമ്പതിനായിരം രൂപ വാങ്ങുന്നെച്ചാ അത് അവ്ടെ ഇതേ പോണ്ക്ക് ചെലെവാ തെന്നെ ഇവ്ടെം കാണത്തൊള്ളു
അതെ അതെ അയിന് കൊറേ റൂമും ഇതും ഒക്കെ ഷെയറിങ്ങ് ചെയ്യുമ്പോ ഫ്രണ്ട്സാളൊക്കെ ആയിട്ട് ഷെയെർ ചെയുമ്പോ കൊർച്ച്
ഉം അല്ല ഇത് കമ്പ കമ്പനിയുടെ റൂമാ
ആഹ് കമ്പനി റൂമാ
ആഹ് ഫ്രീയാണ് ഫ്രീയാണ് പിന്നെ ഫു ഫുഡ് ഫ്രീ അല്ല ഫു ഡ് അവ്ടെ മെസ്സ് ഉണ്ടല്ലോ ആഹ് മെസ്സാണ് അപ്പം ഞാ ആദ്യവാണെങ്കി എന്താ ഏഹ് റു ഏഹ് റൂമ് ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് വെക്കായുള്ള സ്ഥലം ഉണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ്
ഭയങ്കര അലപ്പല്ലോ
ആഹ് അതെ
ചെവിയിൽ ഇങ്ങനെ കൂവി ആഹ് അങ്ങനെ അഹ് ഇതോ വിളിക്ക്ണ്
ആഹ് അത് വാതിൽ തൊർന്നാണ്ട് വന്ന് നിങ്ങെൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യൽ
അല്ല അല്ല ഞാ സാധാ രീതിയിലാ സംസാരിക്ക്ന്നെ പക്ഷേ നല്ല സൗണ്ട് അങ്ങനെ ഇന്ന് ഫുഡ് വെക്കായുള്ള സ്ഥലോം ഉണ്ടായിരുന്നു അന്നേരം ഒക്കെ ഫുഡ് വെക്കു ആയിരുന്നു ഇപ്പം അവെര് അക്കോമഡേഷെൻ മാറ്റിക്കൊട്ത്ത് അപ്പം അവ്ടെ ഫുഡ് വെക്കാൻ പറ്റൂലാ അവര്ടെ മെസ്സില് മെസ്സിന്ന് വാങ്ങും
ഏഹ് മെസ്സിന്ന് തന്നെ വാങ്ങണം ലെ
ആഹ് മറ്റെത് തന്നെ വെക്കുവായിരുന്നു തന്നെ വെക്കുവാ ഉള്ള സൗകര്യം ഉള്ളപ്പം
ആഹ് ആഹ് തന്നെ വെക്കുമ്പം പ കൊർച്ച് പണി അല്ലെ? എപ്പോളും പണി കഴിഞ്ഞ് ക്ഷീണി ച്ച് വെരുമ്പോ നമ്മെൾ ഇണ്ടാക്കുമ്പെൾ കൊർച്ച് പണിയാണ് ഉം
കൊറച്ച് അത്യാവശ്യത്തിന് സാനങ്ങളെ വെക്കത്തൊള്ളു നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന പോലെ അങ്ങനെ വെക്കത്തില്ലല്ലോ
പിന്നെ എളച്ചമ്മാരൊക്കെ ഇണ്ട് ഗൾഫിൽ പക്ഷെ ഓരൊക്കെ ഇങ്ങനെ ഓ ഒരു നേരം ഇങ്ങനെ ഇണ്ട് ഫുഡ്ണ്ടാക്കി വെച്ച്ട്ട് പിന്നങ്ങനെ ഉച്ചക്കേക്കും രാത്രിക്കേക്കും അങ്ങനണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കയ് ക്കല പിന്നെ സ്പെഷ്യലായിട്ട് എന്തേലും കഴിക്കണന്ന് തോന്നാണെങ്കില്
അവിടേം അങ്ങനെന്നെ
ഉം ഉം
ശെരിയെ ട്ടോന്നാ
ആ ഓക്കെ
ഓക്കെ